ആ പറ്റുന്നുണ്ടോ
ആഹ് കേക്കാൻ പറ്റുന്നുണ്ട്
ആ പിന്നെ കിടക്കാറായില്ലയോ
ഇല്ല ഇപ്പ ഒമ്പതര മണിയല്ലേ ആയോളു നീയിപ്പോ കൊറച്ചൊക്കെ കഴിഞ്ഞാ കിടക്കത്തോളു എന്താ ഉണ്ട് സുഖം തന്നെയ ഇപ്പൊ ഫുഡ് കഴച്ച് ഫുഡ് കഴച്ച് ഇപ്പ എല്ലാം കഴിച്ച അങ്ങോട്ട് ഒതുങ്ങിയതേ ഉള്ളൂ എന്താ ഫ്രീ ആയിട്ട് ഇരുന്നേത് ഇന്ന് വേറെ വലിയ പണിയൊന്നും ഇല്ലായിരുന്ന്, ഇന്ന് ചോറാണ് കഴിച്ചത് അതുകൊണ്ട് പിന്നെ എല്ലാർക്കും ഇന്ന് ചോറങ്ങാക്കി അവിടെ എന്തായി ഫുഡൊക്കെ കഴച്ച്
ആഹ് ഇവിടെയും ഫുഡൊക്കെ കഴിച്ച് നേരത്തെ പിന്നെ വീറ്റൊക്കെ ആയൊണ്ട് നമ്മള
ആഹ ഓക്കെ പിന്നെ പെരുന്നാൾാഘോഷമൊക്കെ എങ്ങനെ ഉണ്ടായിരിന്ന്
പെരുന്നാളാഘോഷം എവിടെയും പോയൊന്നുല്ല നമ്മള് വീട്ടിൽ തന്നെയായിരുന്നു പിന്നെന്താ ഇങ്ങനെ ഫുഡ് ണ്ടാക്കാ ഏ നയ് ചോറ് വെച്ചു ബീഫറി വെച്ചു പരിപ്പറി പപ്പടം സലാഡ് ത്തിന്നെ തലേന്ന് ഇതുപോലെ ബീഫറി അപ്പോം ഇത് രൻ തും തന്നെ പിന്നേ അവിടെ എവിടൊക്കെ പോയിട്ടുണ്ട്
ഇവ്ടെ പെരുന്നാളിനിങ്ങനെ യാത്രയൊന്നും ഇല്ലായിരുന്നു ഇത്തവണ ഹസ്ബന്റോന്നും ഇല്ലായിരുന്നു നാട്ടില് പിന്നെ നമ്മള് കൂ വീട്ടില് പോയി അത്രേ ഉള്ളൂ വീട്ടില് പോയിട്ട് ഓ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടില് പോയി പിന്നെ രാത്രിയായി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് അവിടെ എല്ലാ റ്റു ഒണ്ടാരുന്നു ഞങ്ങളെ വീട്ടിലവിടെ കുടുംബക്കാരെല്ലാരും ഒണ്ടാരുന്നു അങ്ങനെ എല്ലാരായിട്ട് കൊറച്ചേരം ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെ വന്നു
ഉം എപ്പോഴും ഒരു ട്രിപ്പ് പോവ്ന്നതല്ലേ
ആ എപ്പഴും പിന്നെരോട്ത്ത് പോവല്ണ്ട് വെക്കേഷനൊക്കെങ്ങനെ ഉണ്ടാര്ന്ന് ഇപ്പം നല്ല മയയു ആയി
ആ ഞാനിപ്പോ നാട്ടില് വീട്ടിലെത്തിട്ട്പ്പോ ഒരഞ്ചൂസം ആവുന്നേ ഉള്ളൂ അതേരെ വർക്കിലും കാര്യങ്ങളിലൊക്കാരുന്നു ഇഞ്ഞ്പ്പൊ കൊറച്ച്യ്ഞ്ഞ് ഇവിടുന്ന് രണ്ടാഴ്ചഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങേണ്ടി വരും വേറൊരു അ സ്ഥലത്തോട്ട് കുറച്ച് നട കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്യണം പിന്നെ സത്യം പറഞ്ഞാ ആകൊന്ന് രണ്ട് ഒരാഴ്‌ച വീട്ടിൽ നല്ല ഫുഡൊക്കെയിച്ചിരിക്കാന്നർ ത്ത പിന്നൊരു കല്യാണൊക്കെ വരുന്നുണ്ട് എ ആ ഒരു കല്യാണെക്കെ വരുന്ന്ണ്ട് നമ്മുടെ റിലേറ്റഡ് ന്റെതോ കല്യാണം അപ്പൊതിനൊന്ന് പോണം അപ്പഴാണ് വീട്ടിന്നൊന്ന് എറങ്ങുന്നത്
ആ ആ ആ ഫ്രണ്ട്സായിട്ടന്നാലും പ്പൊന്നും പോവലില്ലേ
ആ അതിപ്പോ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് അങ്ങനെ നമ്മളങ്ങനെ എറങ്ങാറില്ല പുറത്തേ നമ്മള് അവിടെത്തന്നെ ഇങ്ങ ന നല്ല ഛായൊക്കെ കുടിച്ച് അങ്ങനെ യൂ യൂണിവേഴ്സിറ്റിയുടെ അടുത്തന്നെ കഫിം കാര്യങ്ങളൊക്കെ
അടെ തന്നെ കറങ്ങി കറങ്ങിങ്ങ് നീക്കും
ആ അവിടെത്തന്നെ കറങ്ങിക്ക ട്ടെല്ലല്ലാ പൊറത്തു മാത്രല്ല പൊറത്തു പോവാനത്ര സെറ്റപ്പുള്ള സ്ഥലവൊന്നുവല്ല അവിടൊക്കെ ഏഴ് മണിയൊക്കെ ആം പത്തിനും കടായിട്ട് അങ്ങൻത്തുള്ള സ്ഥലൊക്കെ നമ്മള് പൊറത്തു പോവാനും വലിയ ഇൻട്രസ്റ്റ് ഒന്നുല്ല ആൾക്ക് ഒരുപാട് നടക്ക ഒന്നും കിട്ടത്തില്ല
ആ അങ്ങനെ പിന്നെ മേനക്കേടാവും ഉം ആ ന്നാലും ഫ്രണ്ട്സൊക്കെ കൂടായിരിക്കുമ്പോത്തേക്കും അതൊരു വയ്ബല്ലേ അതൊരു
ഓ പിള്ളേരെല്ലോണ്ട് അത് അവിടെങ്ങനെ നിൽക്കാനും മിണ്ടാനൊക്കെ താ ക്ഷെന്നാലവിടെ നല്ല ഇതൊക്കെണ്ട് കടകളൊക്കെണ്ട് ങ്ങനെ റെസ്റ്റ ഒരു റെസ്റ്റോറന്റ്ണ്ട് ഒരു കേ ക്കിന്റെ ഷോപ്പിണ്ട് ഛായക്ക് വേണ്ടി മാത്രള്ള ആ അത് അന്നെ എല്ലാരും ഷെയറൊക്കിട്ടിങ്ങനെ കഴിച് കി ഉം പിന്നെ അവ്‌ടെ അവ്‌ടെ എന്തൊക്കെണ്ട് വിശേഷം
ഇവിടെ നീ ഇപ്പ ഞങ്ങക്ക് സ്കൂള് തൊറക്കുന്നതിന്റെ ബഹളാ മൂന്ന് മാസ ക്കൾക്കും സ്കൂള് ഒറക്കാനായി അന്നേരം ബുക്ക് -ക്കൊക്കെ പൊതീടണം ആ ബുക്ക് പൊതീടല് ഹ് ആ ഒരാള ചെയ്ത് ഒതുക്കി വെച്ച് മൂത്താക്ക് പിന്നെ പൊതിട്ടിലേലും കുഴപ്പില്ലെങ്കിലും അമ്പേലുന്ന് നീറ്റാക്കിയൊക്കെ വെക്കണ്ടേ ഫസ്ഡേ ഒക്കെ പോകുമ്പോ ഒരു തല്ലേ ഇളയ ആൾക്ക് മസ്റ്റായിട്ട് എല്ലാം ചെയ്യണം. വനെല്ലാം ടിപ്പ് ടോപ്പ് ആയിട്ടിരിക്കണം. ഞാനാ നോട്ടുബുക്കും. അത് ഒത്തിരി ഉണ്ട് ഇച്ചിരിഒന്നുമല്ല കുറെയുണ്ട്. പോ പോ പ്പം എട്ടൊ ഒമ്പത് ടെക്സ്റ്റ്‌ പത്തിരുപതിമൂന്ന് നോട്ബുക്കൊക്കെയുണ്ട്. ങ്ങനെ കൊറച്ച് ചെയ്ത് കൊറച്ച് ബാക്കി ആഹ്. ആ കൊറച്ച് ചെയ്ത് പിന്നെ കൊറച്ചങ്ങനെ ബാക്ക് ക്കെ ചിരിക്ക്ന്ന് ഇനി അടുത്ത വേറൊരാക്കും കൂടി ഉണ്ട് അയാക്കും കൂടി. ക്കെ ചെയ്യണം അതിന്റെടെ അവൻ കേറി നടുക്കങ്ങിരിക്ക്യും. പിന്നെ അന്നേരം അതൊരു പാടാ. ആഹ് അന്നേരം പിന്നെ അയാളെന്നൊതി ക്കീട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പതുക്കെച്ചിരി ഇരിക്കുമ്പം. ചെയ്യാന്ന് വിചാരിച്ച്. പിന്നെ
അവിടെത്തന്നെയുണ്ടോ പിള്ളേര് രണ്ടു മാസത്തെ വെക്കേഷനുള്ളൊണ്ട് കുപ്പിയും അതും ലഞ്ച് ബോക്സ് ഒക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിരിക്കുംല്ലേ
ആ എല്ലാം തപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് എല്ലായിടത്തും തപ്പി ബാഗ് ഈ കഴിഞ്ഞ വർഷം മേടിച്ചതേ ഉള്ളു അതുകൊണ്ട് നീയിപ്പൊ ഇത്തവണ മേടിക്കുന്നില്ല ക്കെന്ന് തട്ടി പൊതിഞ്ഞ് എല്ലാം ചെയ്ത് വെച്ച് ആ ഇങ്ങനെ ഓരോന്ന് കൊണ്ടിരിക്കനെങ്കിലും ഓ വെക്കേഷന് രണ്ടു മാസം പെട്ടെന്നങ്ങ് പോയി ഇതാ പറയുന്നേന് മുമ്പേ അങ്ങ് പോയങ് ആ പിന്നെ ചെയ്യാൻ ചെയ്യാന്ന് പറഞ്ഞ് ഇരുന്നെങ്കിലും ഇപ്പ എല്ലാം കൂടി പിന്നെ ലാസ്റ്റ് എത്തിയപ്പോ തപ്പപ്പ അടിച്ചൊണ്ട് എളു ഇപ്പൊ ഒതുക്കി വെക്കുന്നു ഇത്തണത്തെ വെക്കേഷൻ ചൂടും പയങ്കരമായി ചൂടിലോക്കയല്ലേ ഇപ്പോഴത്തെ വെക്കേഷൻ തുടങ്ങിയത് അതുകൊണ്ട് പുറത്തൊന്നും വലുതായിട്ട് പോയില്ല ചൂടൊക്കെ ആ അയോണ്ടേ
പൊടികുഞ്ഞ അതുമല്ല ഹോട്ടലൊക്കെ മിക്ക ഹോട്ടലൊക്കെ അവധിയല്ലായിരുന്നോ ഗ്യാസ് തിന്റെ പ്രശ്നങ്ങളായിട്ട്.
ആഹ് അവിടെ സിലിണ്ടർന് പ്രശ്നണ്ടോ?
ആഹ് ഇവിടെ ഉണ്ടായിരുന്ന്. പിന്നെ നമ്മള് പിന്നെ എന്തായ്ലും. അങ്ങ് തട്ടിമുട്ടി അങ്ങ് പോയി നമുക്കൊക്കെ ഇവിടെ വന്നാ ഭയങ്കര ബുദ്ധിമുട്ടാ അടുപ്പൊക്കെ പൊർത്തായത് കൊണ്ട് പിന്നെ മഴയെ. യായി കഴിഞ്ഞാ ഭയങ്കര പാടാ അതൊണ്ട് ഇപ്പം എങ്കിലും നേരത്തെ ബുക്ക് ചെയ്ത് എങ്കിലും ഇപ്പം ഇരുപത്തഞ്ചു ദിവസം. ക്ക കഴിഞ്ഞിട്ട് ഇവരോ ഇരുപത്തഞ്ചുവസൊക്കെ കഴിഞ്ഞിട്ടേ ഇപ്പഴും ബുക്കെയ്യാ പറ്റത്തോളൂ. പിന്നെ കൊണ്ടുവരുമ്പ ഒരാഴ്ച കഴിയും. മൊത്തത്ത് ഒരു മാസാവും ഒരരു മാസ ത്തിന് മുമ്പേ ബുക്കെയ്ത് വെച്ചാല് കിട്ടത്തുളു ഗ്യാസ്.
ഇവിടെയും നേര്ത്തെ ബുക്കെയ് വെച്ചോണ്ട് ഒരു. കു ഒരു കുറ്റി എക്സ്ട്രാ ഇരിപ്പ്ണ്ട്.
എളുപ്പണ്ട് നമ്മക്കകത്തടുപ്പാണെങ്കി പ്രശ്നവല്ല ഇത്. പൊറമെ അടുപ്പായതുകൊണ്ട് നമുക്ക് എപ്പോഴും ചാടി വെളി ഇറങ്ങാനോക്കത്
ആഹ ആഹ ഇനിപ്പ മഴയും കൂട ആയോണ്ട് അത് കത്തിക്കാനും പറ്റില്ലല്ലോ.
ദാ പറയുന്നതിനമ്പ് മഴയ ങ്ങുവായി ചൂടിൽ നിന്ന് പെട്ടെന്ന് തണുപ്പിലേക്കങ്ങ് ചാടി എങ്ങനാ മഴയൊക്കെ ഉണ്ടാ അവിടെ നല്ല
ആ ഇവിടെ ഇപ്പൊ നല്ല മഴയുണ്ട് ഇവിടെ ചൂടൊക്കെ കാരണം ഇങ്ങനെ ജനല് വലയൊക്കെ ഇട്ടതായിരുന്നു ഇപ്പന്നെ മഴ മഴ ആയൊണ്ട് അതെല്ലായിടത്ത് കളഞ്ഞു ഇപ്പ പിന്നെ തണുപ്പ് ഇണ്ടല്ലോ പിന്നെ ഇപ്പൊന്നും
ഇപ്പം തണുപ്പായി തണുപ്പിന്റെൂടെ കൊതുകും ഉണ്ട് മഴ പെയ്തഴിഞ്ഞാൽ കൊതുകിന്റെ ശല്യം അത് വേറെയുണ്ട് ഉം ഉം
ആ
പിന്നെ അങ്ങനെ എ ആ പിന്നെ ഒരു സുഖംണ്ട് കിടക്കനൊരു സുഖമുണ്ട് വേനൽ സമയത്തായിരുന്നപ്പോ ഭയങ്കര ചൂടും വെപ്രാളവും കിടക്കാ ക്കാനോ ഉറക്കോ ഇല്ലായിരുന്നല്ലോ ആരിക്കും ആകെ ബുദ്ധിമുട്ടിലിത്ത വണത്തെ സമ്മറ്
ഉം നല്ല ചൂടുണ്ടായിരുന്നു ഞങ്ങള് നല്ല സ്ട്രഗിൾ ചെയ്തിട്ട് ണ്ട പിന്നെ ബസ്സിലാണ് പോവേ വരെ
ആ ഈ യാത്ര ചെയ്യുന്ന ഒരിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഓ
ആ അപ്പൊ ഞങ്ങള് നടക്കൂല ഒരു പത്ത് മിനിറ്റ് ആ ഞങ്ങക്കൊരു പത്ത് മിനിറ്റ് നട ണ്ട് പക്ഷെ ഞങ്ങളത് ബസ്സിലങ്ങ് പോം പിന്നെ ബസ്സിൽ തന്നെ അറ അതുകൊണ്ട് പിന്നെ സൂര്യനായിട്ട് വലിയ ഇതില്ല പിന്നെ ക്ലാസ്സിലൊരുവിധം എ സി കിട്ടും ലാബിന്റെ സൈഡില് ആയൊണ്ട് അതുകൊണ്ട് ഒരു ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളങ്ങ് പോം
പോയി ഉം പിന്നെ പുറത്തിറങ്ങി യാ യാത്രചെയ്യുന്നവരിക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പ കുഞ്ഞുങ്ങൾക്ക് എന്തായാലും എല്ലാത്തിനും ഒരു ശമനമായി മഴ തുട തുടങ്ങിയാ മഴ വെയിലാണെങ്കി വെയില്
ഉം
ആ ഒരു കാലാവസ്ഥയാണ് ഇപ്പം നമ്മളത് പണ്ട് ഗൾഫിൽ കാലാവസ്ഥയായിരുന്നു ഇങ്ങനെയന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമുക്കിപ്പം അനുഭവത്തില് എത്തി ഗൾഫില് ഇ പറഞ്ഞോണക്ക് വെയിലാണെങ്കിൽ ഭയങ്കര വെയിലാന്ന് പറയും തണുപ്പ് പ്പെങ്കി തണുപ്പാന്ന് പറയും നമ്മള് മുറ്റ നമ്മള ഒരു കസിൻ പറയും നമ്മള് പുറത്തിറങ്ങിയിട്ട്ങ്ങനെ മൂത്രഴിക്കുകയാണെങ്കിൽ മൂത്ര ഒഴിച്ചൊണ്ടിരിക്കും തന്നെ മൂത്രം കട്ടിയാവുന്നു തണുപ്പ് സമയത്ത് അവിടെ
ആ ചൂക്കെ കേട്ടിട്ടുണ്ട് ചൂടാണെങ്കിൽ ഭയങ്കര ചൂടാണെന്നൊക്കെ പിന്നെ അവര് ഫുള്ള് എ സിയിലൊക്കെ ആയിണ് അത് കിടക്കുന്നൊണ്ട് പിന്നെ അവർക്ക് പുറത്തിറങ്ങാൻ
ആ പക്ഷെ എങ്കിലും ബുദ്ധിമുട്ടാണ് ഈ ബിൽഡിംഗ് വർക്കൊക്കെ ആയിട്ട് പുറത്തിരിക്കുന്ന എഞ്ചിനീയർമാർക്കാണെങ്കിലും അവിടുത്തെ പ തൊഴിലാ ലാളിക്കൊക്കേ ഭയങ്കര ബുദ്ധിമുട്ടാ അവരിക്ക് ഏതായാലും വെയിലത്ത് നിന്ന് വെയില് തണുപ്പെങ്കിൽ തണുപ്പ് അങ്ങനെ ഇന്ന് പണിയാനല്ലേ പറ്റത്തോള്ളൂ പിന്നെ ഈ ഓഫീസു ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവക്ക് കൊഴപ്പമില്ല കടകളൊക്കെ നല്ല സെറ്റപ്പായിരിക്കും കടകള് ഈ സൂപ്പർ മാർക്കറ്റി ലൊക്കേ നി നിക്കുന്നവരിക്കൊക്കെ നല്ലതാ ഡ്രൈവർക്കൊക്കെ ആണെങ്കിലും കാറിലൊക്കെ എ സി കാണും
ഉം പിന്നാ നാളെ ഫങ്ഷനോ എന്തെലൊക്കെ ഉണ്ടോ പോവാനൊക്കെ എവിടെയല്ലിട്ടുണ്ടോ.
ഷനുണ്ട്, നാളെനിക്കുണ്ട്, നാളെ, റീസെപ്ഷനാണ്. പിന്നെ, സൺഡേ, ആണ്, മാരേജ്.
ഉം.
അതിന്, പോണം, അതിന് പോയി, കഴിഞ്ഞാ, എന്റെ ക്ഷീണം, മാറുന്നതിന സ്കൂളോറക്കയായി അതാ, ഒരു, വിഷമം.
ഉം, പിന്നെ, ഈതിന്, ഡ്രസ്സക്കെ, എടുത്തോ.
ആ, ഡ്രസ്സൊണ്ടായിരുന്നു. പുള്ളരിക്ക് എടുത്ത് എനിക്ക് പിന്നെ ഉണ്ടായിന്ന് ആഹ് ചെറിയ പെരുന്നാളിനടുത്ത് അന്നേരം പിന്നെ ഇതായിട്ടൊന്നും മേണ്ടല്ലേ പിള്ളേരിക്ക് പിന്നെ അവരിക്ക് പിന്നെ എല്ലാത്തിനും വേണോല്ലേ പിള്ളേരിക്ക് പിന്നെ നിർബന്ധ വാ അതല്ല ഇനീയിപ്പ കല്യാണമൊക്കെ വരുന്നൊണ്ട് അവര് ക്കോരോ ഡ്രെസ്സ എടുത്ത്.
ഓ എന്നാ അ എന്നാ ശെരിയെന്നാ വെക്കട്ടെ സമയം കിട്ടുമ്പോ സമയം കിട്ടുമ്പോ വിളി.
ആ ശെരി ശെരി.